ആഹ് ഹലോ ഓ കേൾക്കാം പിന്നെ ഓ സുഖായിട്ട് പോണു ഉച്ച ആയില്ലേ ഭക്ഷണംക്കെ കഴിച്ചോ
ഭക്ഷണം ചോറുണ്ടില്ല ഞാൻ ഇച്ചിരി പരിപാടിയിലായിരുന്നു
ആഹ എന്ത് ചോറിന് ഉണ്ടാക്കി
ചോറിന് ചിക്കൻ കറി വെച്ചു
ആഹ്
അവിടെ എന്താ കറി വെച്ചേ
ഇവിടെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു
ഓ നെയ്ച്ചോറ് ആരുണ്ടാക്കിയേ
അമ്മ ഉണ്ടാക്കിയതാ നെയ്ച്ചോറ്
മക്കൾക്കൊക്കെ ഇഷ്ടയതൊണ്ട് മക്കൾക്ക് ഇഷ്ട്ടാആയത് കൊണ്ട് മക്കൾക്ക് ഇടക്ക് ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
അത് കുക്കറിലാണോ വെക്കുന്നെ
കുക്കറിലല്ല നമ്മള് സാധാ അടി കെട്ടിയുള്ള പാത്രത്തില്ൽ ഗ്യാസിന്റെ മോള് വെക്കുക കൊറച്ചൊക്കെയ ആണെങ്കിൽ ട്ടോ പിന്നെ ആദ്യം നമ്മള് ഏ നെയ്യ് സവാളയും സാധനങ്ങൾ അരിഞ് വയ്ക്കൂ എന്നിട്ട് പാത്രത്തില് പാത്രം ചൂടാക്കിയിട്ട് അതില് നെയ്യോ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് ഉള്ളി ചൂടാക്കി എടുത്ത് വെക്കും നല്ലോണം നല്ല മൊരിഞ്ഞിട്ട് കിട്ടണം ഉള്ളി
തുവ
മുരിഞ്ഞിട്ട് അവിടെ മാറ്റിക്കും ന്നിട്ട് ബാക്കി അല്ല കരി അധികം കരിയരുത് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടൊക്കെ ചെലോർ നല്ലോണം മുരിച്ചെടുക്കുന്നത് കാണാം നല്ല നൈസായിരിഞ്ഞിട്ട്
വ
പിന്നെ അതിന്റെ കൂടെ ഈ റൈസ് ഇട്ടിട്ട് അരിയിട്ടിട്ട് നല്ലോണം അങ്ങനെ വഴറ്റിയെടുക്കും അപ്പം ആ ഒരു നെയ്യിന്റെ ചുവയും ഉള്ളിന്റെ ചോവൊക്കെ ചോറില് കിട്ടും നല്ല രസാണ് തിന് അയിന്ഉള്ള ത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കൂ ഇന്നട്ട് വേവിക്കൂ അതിന്റെ കൂടെ മറ്റ മറ്റേ ഇതില്ലേ നമ്മള് ചെറുനാരങ്ങിയ നീരും പിന്നെ തക്കോലം അതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ടും ഞാൻ കണ്ടാട്ടോ ഞാന അങ്ങനെ ഉണ്ടാക്കല്യ അമ്മ ഇങ്ങനെ ഇണ്ട ണ്ടാക്ക്ണ കണ്ടിക്കിനി ആഹ് പാക അരിന്റത് പാകത്തിന് വെള്ളം എടുക്കണം അല്ലെങ്കിൽ ഒന്നെങ്കി കരി കരിഞ്ഞോവും അല്ലെങ്കില് വേവാണ്ടെ ആയി പോവും
ആ ഒരു ഗ്ലാസ് വെള്ളത്തിന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ന്നാണ് നമുക്ക്
ആഹ് ആ അതില് ചില അരി നല്ല വേവുള്ളതും ചെലത് വേവ് കുറഞ്ഞതും ഉണ്ടാവൽണ്ട് അങ്ങനെ എനിക്ക് അമ്മ തവണ ഉണ്ടാക്കിപ്പോ ആദ്യക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അലിഞ്ഞു പോയിണ് ഒരു തവണ
ഉവ്വ
പിന്നെ പിന്നെ ഏകദേശം അരീന്റെ നല്ല ഇമ്മൾക്കടിച്ചു നോക്കണ സമയത്ത് നല്ല ഉറപ്പുണ്ടെങ്കില് ഇത്തിരി വെള്ളം അധികം വേണെന്നും അല്ലാണ്ടെങ്കില് കൊറച്ച് പാകത്തിന് മതിന്നും പറ എനിക്ക് ഒന്ന് ഉണ്ടാക്കി നോകണം
ചിക്കൻ കറി എങ്ങനെ കറി വെയ്ക്കും
ചിക്കൻ കറി സാധാ പിന്നെ ചിക്കൻ ആദ്യം തന്നെ നന്നാക്കിയിട്ട് കൊഴച്ച് വയ്ക്കും ഉള്ളി അല്ല ഉള്ളീന്ന് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുഴച്ച് വെക്കും ഇഞ്ചി വെളുത്തുള്ളീന്റെ പേസ്റ്റു ആക്കി വെക്കും പിന്നെ അതിലേക്കുള്ള പച്ചക്കറി സവാള പിന്നെ തക്കാളി ഒക്കെ മുറിച്ച് വെച്ചിട്ട് മല്ലിച്ചപ്പിട്ട പ്രത്യേക ഒരു ടേസ്റ്റാ അപ്പൊ അത് എടുത്ത് വെക്കും ആ ചിലർ അതിലേക്ക് തേങ്ങാപ്പാലൊഴിക്കുന്നത് കാണാ
ആ തേങ്ങാപ്പാലൊഴിച്ച് കറി വെക്കും ഇവിട്ത്തെ മല്ലിയെല ഇവിടെ ആഫ്രിക്കൻ മല്ലി മല്ലിന്ന് പറഞ്ഞൊരു മല്ലിയിലയുണ്ട് അത് നല്ല നല്ലതാ കറിയിലൊക്കെ ഇടാൻ
ആ നിങ്ങൾ കൃഷി ചെയ്യുന്നാണോ
അത് നമ്മുടെഈ നാട്ടിലുള്ളതാ ആഫ്രിക്കൻ മല്ലി
ആഫ്രിക്കൻ മല്ലില്ലേ ഞങ്ങള അവിടെ ഇണ്ട് സാമ്പാറിന്റെ മല്ലിന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് നല്ല നീണ്ട് എല ഒക്കെ
ആ ഇച്ചിരി മുള്ളൊക്കെ ഉള്ളത്
ആ അതന്നെ അതന്നെ സൈഡ് കൂടെ മുള്ളുള്ള ആഹ് ഓരോ സ്ഥലത്ത് ഓരോ പേര്
ഓരോ പേരാണ് അതെ അതെ ഉം
അത് ചിക്കൻ കറിയ പിന്നെ ഉള്ളിയെക്കട്ട് വാട്ടിയിട്ട് ചിക്കൻ അതിൽ എടുത്തിട്ട് വെള്ളമൊഴിച്ച് പിന്നെ സാമ്പാ മറ്റേ ചിക്കന്റെ മസാലിം ആ് ചിക്കൻ മസാലിം പിന്നെ മറ്റേ ഇത്‌ ല്ലേ എന്തായിരുന്നു അതിന്റെ പേര് കളെ പൊടികളൊക്കെ കൂടി ഉള്ളത് ഗ്രാമ്പൂ തക്കോലൊക്കെ കൂടി ആ അതെന്നെ അതെ അതും ഇടും അത്ടും എന്നിട്ട് നല്ലോണ്ണം വെന്തിട്ട് പിന്നെ ഏലക്ക പൊടി ഇടുത്തിടും പിന്നെ പെരിഞ്ചീരകം ഇടും പിന്നെ ഈ പറഞ്ഞ ഇല ഇടും അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാ
പ്രത്യേക ടേസ്റ്റാ സത്യം അതെ അതെ
പിന്നെ അവസാനം വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അയലയിടും മക്കൾക്ക് പിന്നെ തൈര് നിർബന്ധ അതിന്റെ കൂടെ ആ അത് നിർബന്ധ അത് ഉണ്ടെങ്കിലേ അവർക്ക് കഴിക്കുള്ളൂ അധികം മുളകൊന്നും മുറിച്ചിടാണ്ട് കൊടുക്കും
കുഞ്ഞുങ്ങൽ ചെറുതാണോ?
ആ ചെറിയ കുഞ്ഞാ ഒന്ന് പിന്നെ ചെറുതോ പിന്നെ ഒന്നര വയസ്സായിട്ടുള്ളൂ മോക്ക് നാല് വയസ്സായി അംഗനവാടിയിലേക്ക് പോവ്ണ്ട്
ഓഹ് ഓഹ്
ഉം
അപ്പ എന്താ പറയാൻ ഉം വീട്ടിലിപ്പ എന്താ പരിപാടി ഇപ്പോൾ അത് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കത് മതിയൊ
ഇല്ല വൈകുന്നേരത്തേക്ക് ഇനിപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ അച്ഛൻ ചെലപ്പം കടയിൽന്നൊക്കെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ വാങ്ങികൊണ്ട് വരും ചായ പിന്നെ എന്തായാലും ഉണ്ടാക്കി
ചോറത് മതിയൊ
ചോറ് ച്ചെലപ്പൊ വൈകുന്നേരം വേറെ വെക്കും അ അച്ഛനൊന്നും അങ്ങനെ എപ്പൊഴും നെയ്ച്ചോറൊന്നും കഴിക്കൂല ല
കഴിക്കത്തില്ല ഉം മഴയുണ്ടോ?
മഴയുണ്ട് ഇപ്പൊ കൊറവാണ് ഇപ്പൊ ഇന്നൊരു ഇന്നൊരു വെയിലുണ്ട് രാവിലെ ഒരു മൂടിക്കെ ട്ടലുണ്ടായിരുന്നു ഇന്നലെ ഒക്കെ ഒരു- ഇന്നലെ മൂടി കെട്ടി നിന്നിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് മഴ പെയ്യുമെന്ന്
ഉം ഉം
ഇവിടെ മഴ കഴിഞ്ഞോസം മെ നിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു മഴേന്ന് പറഞ്ഞപ്പോര രണ്ട് മണി ക്കൂർ നിന്നങ്ങ് പെയ്തു
ആണല്ലേ
അതി ശക്തമായ മഴയാരുന്നു ആഹ് ഇടിയും ഉണ്ടായില്ല മിന്നലുംണ്ടായില്ല പക്ഷെ മഴ അതി ശക്തമായ മഴയായി
ആഹ് നല്ല കാറ്റൊക്കേട്ട്
ആഹ് ഇവിടെ നല്ല അല്ലെങ്കിലും മഴയായി ഇനിയിപ്പൊ എപ്പൊഴും എപ്പൊഴും എടുക്ക് എടുക്ക് ഇങ്ങനെ മഴയുണ്ട്
ആഹ് മഴ തൊടങ്ങിയാ പിന്നെ നിർത്തൂല
ആയിതാതെ മഴയാണ്
ല്ലായ മതിയായിരുന്നോളെ
ഞാനപ്പ ചോറ് ചിക്കനും കറി വെച്ചു ചോറ് വെച്ചു
ആഹ്
പിന്നെ ചെറുപയറ് രാവിലത്തെ ചപ്പാത്തിയുടെ ചെറുപയറ് ഇരുപ്പുണ്ടായിരുന്നു അത് കറി അതും കൂട്ടി
ചോറ് കുഞ്ഞുങ്ങള് കഴിച്ചു ഇനി ഞാൻ കഴിച്ചില്ല ഇത്തിരി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു
ആഹ് ഇല്ലെങ്കി ഈ നേരത്താണോ കഴിക്ക
ആഹ് അല്ലെങ്കിഒരു മണിയൊക്കെ ആകുമ്പൊഴ് കഴിക്കും ഞാൻ ഇച്ചിരി മുളകിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ ചെറിയ കൃഷി ഉണ്ടായിരുന്നു
ആഹ് എന്തൊക്കെയാ ചെയ്യല് കൃഷി
കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇവിടെത്തന്നെ കൃഷിചെയ്ത് ഉപയോഗിക്കുകയാ ചെയ്യുന്നെ കടേന്ന് മേടിക്കാറില്ലാ പൊറത്തുന്നൊന്നും മേടിക്കാറില്ല
അങ്ങനെയാമ്പം നല്ലതാ
പിന്നെ അവിടെ അല്ലാതെ കൃഷി മാലി മൊളകെന്നും പറഞ്ഞൊരു കോടാൽ മൊളക്ണ്ട് അവിടെ എങ്ങനെയാന്ന് എനിക്ക്‌ അറിയത്തില്ല അറിയും
കോടാലി മൊളകാണോ വല്യ ഉണ്ടമൊളക് ആണോ
ഉണ്ടമൊളക് മാലിമൊളകെന്ന് പറയും അത് കരണം പൊട്ടി മൊളകെന്നും പറയും ഉണ്ടമൊളകിന്
ആഹ് ആഹ്
ഭയങ്കര എരിവാണ് ഇതിന് കോ ഉണ്ടമൊള അതിന്റെ തന്നെ വേറൊരു ഇച്ചരൂടെ നീളം ഒണ്ട് പച്ചമൊളകിന്റെ അത്ര നീളം വരുന്നില്ലാ എന്നാ ഇത്തിരി നീളം ഒണ്ട് വേറൊരു ഷേയ്പ് പോലെ കോടാലി മൊളകൊന്ന് പറയും
കോടാലി മൊളകില്ലേ
ഉം അത് ഞങ്ങള് കൊർ കൃഷി ചെയ്യുന്നുണ്ട്
കൃഷി ചെയ്യും ആഹ് ആഹ് നല്ല ആഹ് നല്ല ഇതായിരി ക്യല്ലോ ഇവളേ പൊറത്തത്താ ഒരു ജൈവ വളായിട്ട് ഇണ്ടാവണാണല്ലോ
പുല്ലൊക്കെ വരാൻ നമ്മൾ പറിക്കണം പിന്നെ അതിന് വളം കലിക്കി ഒഴിക്കണം അങ്ങനൊള്ള ഒത്തിരി പണികളൊണ്ട്
കൊറേ പണി ഇണ്ടാവല്ലോ ഞങ്ങളൊക്കെ പിന്നെ കൊറേ കൊറേ കടേന്ന് തന്നെയാ വാങ്ങല് ആരൊന്നും ഉണ്ടാക്കലൊന്നും ഇല്ല പിന്നീ പച്ചമൊളക് ഇണ്ടാ ട്ടോ ചെറിയ ചെറിയ പച്ചമൊളകുകളൊക്കെ ഒണ്ടല്ലോ അങ്ങൻത്തെ പ ചെറിയ ചെറിയ ആഹ് അത് തന്നെ കാന്താരിമൊളക് കാന്താരിമൊളകും നല്ല നീണ്ട മൊളകില്ലേ എരിവ് അധികം ഇല്ലാത്തെ
അത് പച്ചമൊളക് മറ്റേത് കാന്താരി
കാന്താരി ആതൊക്കെ ഒണ്ടാവല്ണ്ട് പിന്നേ
ചെയ്ന്നൊണ്ടോ പറമ്പിൽ എന്തേലും വീട്ടില്
ആഹ് അച്ഛനൊക്കെ ചെലപ്പൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന കാണാ ഞാൻ പിന്നാ വഴിക്ക് പോവല്ലാ
സൊവ്വാ
ഇരീ താല്പര്യം ഇണ്ടെങ്കില് ചെലവര് ചെയ്യും കൃഷിയൊക്കെ ചെയ്യണാണ് നല്ലത്
ഉം ഉം
എല്ലാത്തിനും നല്ലതാണ് ഭക്ഷണ ഇണ്ടാക്കാനും ഒക്കെ വീട്ടിന്ന് എടുക്കുമ്പം ഇച്ചൂടി നല്ലതാണല്ലോ
കോള് കാണിക്ക്‌ന്ന്ണ്ടോ
ഇല്ല നൽ ഇന്നപ്പൊ ഉച്ചക്ക് ഇരുന്ന് നല്ല വെയിലാ ഇല്ല അത്യാവശ്യം നല്ല വെയിലാ അപ്പൊ ഞാന് വന്നേരം ഏഹ് തിരുമ്പി ഇടാള്ളക്കെ തിരുമ്പിയിട്ടൂ
ഉം
അങ്ങനേ ഇരിക്ക്യാ മഴ പെയ്യുമ്പ ആകെ ഒരു പേടി ഈ മിന്നലും ഇടീം വെട്ടുമ്പഴാണ് മ ക്കക്ക് പേടി
മ്ഹ്
അതൊക്കെയാമ്പം നമ്മക്കും ഒരു ടെൻഷൻ ആണേ
ഇനിയിപ്പോ വൈകുന്നേരം പിള്ളേർക്ക് ചായക്ക്‌ എന്തെങ്കിലും ഒണ്ടാക്കോ
ചായ്ക്ക് ചെലപ്പം പഴംപൊരി ഉണ്ടാക്കും പഴംപൊരി ഇണ്ടാക്കില്ലേ
ഉം ആഹ് പഴംപൊരി ഞാന് പരമാവധി എട്ക്കൊക്കെ പൊറത്തന്ന് ഇങ്ങനെ മേടിക്കും. പിന്നെ കൂടുതലും എന്തെങ്കിലും. രാവിലത്തെ ഇരിപ്പൊണ്ടെങ്കി അത് കഴിക്കും അങ്ങനെക്കെയാണ് ചെയ്യാറ്.
ആ പഴംപൊരി മക്കൾക്ക് ഭയങ്കരമായി് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പഴംപൊരി.
ഉവ്വ.
അവർക്ക് ഭയങ്കര കാര്യ പഴം പൊരി. വേറെ എന്താ അങ്ങനെ കല്യാണ പരിപാടികളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്.
ഉവ്വ. കല്യാണ. പരിപാടി ഞങ്ങക്ക് ഉണ്ടായിരുന്ന. ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു. മരണത്തിന് പോയേക്കായിരുന്നു.
ആഹ അത് ശെരി ഞങ്ങക്കിപ്പോ ഒരു മരണം ഇണ്ട്ന്ന്. ഒരു ആ ഒരു മരണം പെട്ടെന്നാണണ്ടായേ.
ഓ അതിന് പോയേക്കുവായിരുന്നോ.
ഇനി പോയിട്ടില്ല ഇനി വൈകുന്നേരം ഒന്ന്പോവണം മക്കള്ള്ളതോണ്ട്. പെട്ടെന്ന് പോവാൻ കഴയില്ലല്ലോ പിന്നെ സിനിമ കാണാൻ പോവലില്യേ.
അങ്ങനെ പോവാറില്ല.
ആ ആ സിനിമ ടിവിൽ വരുമ്പോ കാണ ചെയ്യാ.
ഇല്ല ടി വി ഇല്ല നങ്ങ്ക്ക്.
ആണല്ലേ നിങ്ങള് ഫോണില് ഒന്നെങ്കില് സിനിമ. ഡൗൺലോഡ് ചെയ്തിട്ട് കാണൂ.
ഉവ്വോ
ചെലപ്പോക്കെ ഫോണില് ഡൗൺലോഡ് ചെയ്തിട്ട് കാണും. അല്ലെങ്കില് ടിവിൽ വരുമ്പോ കാണും തിയേറ്ററിലൊക്കെ പോയി കാണല് വളരെ കുറവാ. ചെല്പ്പക്കെയാ കാണുള്ളൂ.
ഉവ്വ
പിന്നെ മക്കളക്കെ എന്താക്ക എല്ലാരും ചോറൊക്കത്തന്ന ഉറങ്ങയിരിക്കും അല്ലേ.
മൂത്ത ആള് പ്ലസ്. റ്റും ഇയാളെ ആള് ഓക്കെ ഓക്കെ ഓക്കെ.
ആ ശരി.